ആഹ എന്തൊക്കെണ്ട് വിശേഷം സുഖല്ലേ ഓ കേക്കണ്ട്. എന്തൊക്കെയാണ് ഇങ്ങളെ വിശേഷം സുഖല്ലേ
എന്താണല്ല വിശേഷം
എങ്ങനെ
ഇരിന്ന് ഇരുന്ന് കാലൊക്കെ വേദനാവണ് ണ്ട്
ഹ് ഹി ഹി കൊറനേരായിട്ട് തൊ ടങ്ങിട്ടുണ്ടാവൂലേ..
ഇരിക്കല്ലേ വേറെ പണില്ലല്ലോ
ഉം ഉം
ഉം
പിന്നെ വേറെ എന്തൊക്കെ ആണ് ഇന്ന് എന്തേരുന്നു ഭക്ഷണം. ച്യേ എല്ലാരും കെട്ക്ക എല്ലത്തിനി ച്ചൊറക്കി ആറ് മണിക്ക് മക്കക്ക് മദ്രസ്ണ്ട്.
അതേലെ. ഒരു മിൻറ്റ് ഞാൻ ബ്ലൂട്ടൂത്തൊന്ന് കണക്റ്റ് ആക്കട്ടെ
ഉം. ഇന്നായ്ക്കോട്ടെ
പറയു
ഉം എന്തേരുന്നു രാത്
ആ ശെ രാത്രി എന്താ നെയ്ച്ചോറ് ഇണ്ടായിനി. മുട്ട പൊരിച്ചതുണ്ടായിന് മുട്ട ഞാൻ മാത്ര ഉള്ളൂ ഹസ്ബൻ്റ് ഇല്ല ഹസ്ബൻ്റ് നാളെ ഇൻകൊരു കല്ല്യാണണ്ട്
ആഹ്
അപ്പൊ ഹസ്ബൻ്റ് അയിന് പോയക്കാ
അപ്പൊ വീട്ടി നിങ്ങളെറ്റക്കെ ള്ളൂ
അതെ ഞാൻ ഒറ്റക്കുള്ളൂ
പേടിയാവുലേ
ഏയ് വിഷയല്ല, അതൊക്കെ മാറിനിപ്പൊ പേടിക്കോ
ഏഹ് അയ് ശരി
ഇനിക്ക് പേടില്ല ഇന്റെ ഇമ്മാക്കും പേടില്ല ഇക്കാ പാരമ്പര്യ കിട്ടിയേ ഇമ്മാന്റെ പാരമ്പര്യം ബാപ്പാക്കും പേടില്ല ഏ
പേടിയാവും എല്ലാരുംഒറങ്ങിയ തന്നെ ൻക്ക് പേടിയാവും
ഇനിക്ക് ങ്ങനെ പേടൊന്നില്ല വാപ്പക്ക് പോ എന്റെ വാപ്പൊക്കെ എത്ര പണ്ടൊക്കെ പന്ത്രണ്ട് മണി ഒരു മണിയൊക്കെ ആവുമ്പോ
ഉം
ആ റോട്ട് കൂടെ നടന്നു പോരാ അന്നരു വെളിച്ചം പോലും ഉണ്ടാവൂല്ലല്ലോ
പിന്നെന്തൊക്കെയാ
പിന്നെ
പുറത്ത് നല്ല മഴയെ ഹലോ
ഏതാ കേൾക്കണ്ട് ഒരാഴ്ച മഴ തുടങ്ങീട്ട്ന്ന് പറയാം
പൊറത്ത് നല്ല മഴ ആയിട്ട് കേൾക്കുന്നില്ല എങ്ങനെ
ഒരാഴ്ചങ്ങാണ്ടും ആയല്ലോ രാപ്പകലില്ലാതെ മഴ യ്യുണ് പറയ
അതെ ഇതരെ മഴയില്ല എന്നുള്ള പരാതിയല്ലെന്യോ
ആഹ പരാതിയ കൊണ്ട് തീർത്തു തന്നോ ഉറച്ചോനെ
മയല്ലോ മയല്ലോ എന്തൊക്കോ ആയിരുന്നു പരാതികള്
ബുദ്ധിമുട്ടുണ്ടാവും ങ്ങക്ക്
ഏഹ്
മഴ വന്നാല് ബുദ്ധിമുട്ടുണ്ടാവോ ന്ന് ചോയ്ക്ക ഓവറായിട്ട് മഴെയ്താല്
എങ്ങനെ ഓവറ ആയിട്ട്
മഴ പെയ്താ ങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവോ എന്ന് ചോദിക്ക
ഇൻക്ക് ബുദ്ധിമുട്ടന്നാ സൗണ്ട് ഉണ്ടാവും അല്ലാത്ത ബുദ്ധിമുട്ടൊന്നുമില്ല
ഉം പിന്നെ, അതെ അങ്ങനെ വല്ല ബുദ്ധിമുട്ടുണ്ടാവോ ന്ന് ചോയ്ക്ക
അങ്ങനെ ചോദിച്ചാല് ബുദ്ധിമുട്ടല്ല പുഴവക്കത്താണ് വീടൊക്കെ ബുദ്ധിമുട്ട് പോയിട്ട് നല്ല വെള്ളം മഴക്കെ പെയ്താല് കയറൊക്കെ ചെയ്യും വെള്ളം ങ്ങട്ട്
ഉം പിന്നെ ഉ ഉം ഉ
വേറെന്തൊക്കെയ പറയൂ
പിന്നെ വേറെ എന്തൊക്കെയാണ് വിശേഷ ഒരു ഭക്ഷണം ഉണ്ടാക്കണം റിയോ, ങ്ങക്ക് ഭക്ഷണം ഉണ്ടാക്കാനൊക്കെ അറിയോ
ഏഹ്
ഭക്ഷണംമൊക്കെ ഉണ്ടാക്കാൻ അറിയോന്നയിക്കാ
ഭക്ഷണം ഉണ്ടാക്കാൻ അറിയോന്ന് ചോദിച്ചാല് എന്തൊക്കെ വേണംങ്ങക്ക് ഞാൻ പറഞ്ഞരാ ക്കെ ണ്ടാക്കും ഞാൻ
നിങ്ങൾ വേറെയിറ്റി ആയിട്ട് എന്തെങ്കിലും ഉണ്ടാക്കലണ്ടോ പറഞ്ഞട്ടി
ഏ
വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും ഉണ്ടാക്കൽ ഉണ്ടാ പറഞ്ഞട്ടിന്ന്
വെറൈറ്റി ആയിട്ട് ഞാൻ എല്ലാം ഉണ്ടാക്കും ഓ എന്താ ടേസ്റ്റ് ഞാനൊക്കെ ഉണ്ടാക്കിയ
അത് ശരി എന്താ
എത് ചിരിച്ചിന് കാര്യത്തിൽ ഒരു കാര്യം പറഞ്ഞ സ് സത്യം പറഞ്ഞാൽ നിങ്ങള് ളാരും വിശ്വസിക്കൂല പറഞ്ഞാല്
വിശ്വസിക്കല്ല ഞങ്ങളെ പറചിൽ കെട്ടപ്പ ച്ചിരി വന്നാണ്
ഏ
അങ്ങള് ഭയങ്കര സിമ്പിൾയിട്ട് പറഞ്ഞാട്ടെപ്പ ചിരിച്ചതാണ്
ഉണ്ടായിറ്റില്ല ഞാൻ ഉണ്ടാക്കുംന്ന് ചോദിചോളി ഞാൻ എന്തുണ്ടാക്കും
പിസ്സ ഒക്കെ ഉണ്ടാക്കുവോ
ഏ
പിസയ ഒക്കെ ഉണ്ടാക്കുവോ
പീസ ഒക്കെ ഉണ്ടാക്ക എന്ദ് സുഖാ ആധാർക അറിയാത്തെ
ഞാനൻ ഉണ്ടാക്കിട്ട് പാളി പോയതാണ് അതൊണ്ട് പിന്നെഞ അവന്മ് ഒന്ന് രണ്ട പ്രാവശ്യൊക്കെ ടൈ ചെയ്യും പാ ഒന്ന് രണ്ടും പ്രാവശ്യമക്കെട്രൈ ചെയ്ത് നോക്കും അപ്പളൊക്കെ പാളിയിട്ടുണ്ടെങ്കിൽ പിന്നെ അ വൈക്ക് പോകൂല
സൗണ്ടേ നല്ല കൊറവ ഞപ്പര ഒരുന്റ്റ് പുറത്തൊന്ന് പോയിട്ടരട്ടോ ഒരുന്റ്
ഉം
ങ്ങക്ക്പ്പ എന്താ പണി അടി ചെരി തൊടക്കെ തിരുമ്പേ ഉ ഹലോ ഹലോ
ങ്ങളെന്താ ചെയ്യുന്ന അടിച്ചരി തൊടക്കെ തിരുമ്പേ? നിങ്ങെന്താ ചെയ്യണ തിരുമ്പേ
എങ്ങനെ?
നിങ്ങെന്താ ചെയ്യന്ന് ചെയ്ക്ക ഇ ന്നേരത്ത് മുറ്റത്തക്കൊക്കെ പോയികാണ്ട്
ഞാനോ ഞാന് അടിച്ചേരി അ ക ത്താകെ പൊടിയാ
അഹ ശരി ഇന്നേരത്തൊക്കെ അടിച്ച..
അയിനേ പൊടിയാണ് മറ്റേ ഒർകുത്തൻപൊടി ഉണ്ടല്ലോ
ഇട്ട ഞട്ട് ചാടിട്ട് എന്തൊരു ചാടലാ
ആഹ ആഹ്
പടിലാതാറ പിന്നെ ഇങ്ങനെ ചവട്ടിയൊക്കെ ബെഡ്മക്അവല്ലേ
അതെ അതെ അതെ ഉ
ണ്ട് അടിച് വാരിയതാണ്
അത് ശരി ഉ
പിന്നെന്താ നിങ്ങന്താ ചോദിച്ച ഉണ്ടാക്കാനാറിയോന്ന് എന്താവണ്ടിയത് നിങ്ങൾ പിസല്ല ചോദിച്ചേ
ആഹ പിസേ ചോയിച്ക്ക്ണ്
പിസ ണ്ടാക്കാൻ തെന്താ യൂട്യൂബിലടിചോക്കാ അപ്പൊ കിട്ടും
യൂട്യൂബിൽ ഒന്ന് രണ്ട വ്ലോകരുത് കണ്ട് ണ്ടാക്കിട്ട് എട്ട് നിലയെ പൊട്ടിയതാണ്.
അതെന്തേ ബ്രാണ്ടൊണ്ട ണ്ടാക്കിന്
ബ്രെഡോണ്ടല്ല അരിപ്പോ അത് മൈദ കൊയ്ച കാണ്ടന്നെ.
ഹെ ബ്രെഡ്‌ ണ്ടക്കെ ഉണ്ടാക്കാറുണ്ട് ഓരോരുത്തർ
ആഹ ബ്രണ്ടോ ണ്ടാക്കേ ണ്ടാകാനങ്ങനെ കാണാ അഹ് പിന്നെ ട്രൈ ചെയ്തോക്കെല്ല നോക്കണം ന്ന് എപ്പോഴും വിചാരിക്കും.
നിങ്ങൾ ങ്ങനാ ഓരോ വെറൈറ്റി ആയിറ്റ് ട്രൈ ചെയ്യൂല്ലേ?
ആ ഓരോന്നങ്ങനെ ട്രൈ ചെയ്ത് നോകും.
ഞാൻ ഒന്നും ട്രൈ ചെയ്യൂലട്ടോ കാരണം എന്താച്ചാ എനിക്ക് ഈ അടുക്കള ഇങ്ങോട്ട്... വൃത്തികേടായി നന്നാക്കാനാവൂല്ല 'പാത്രം മൊറാനാവൂല്ല അതോണ്ട് എനിക്ക് അതൊന്നും ഇഷ്ടമല്ല
അഹ് ശരി ഞാപിന്നൊക്കെ ട്രൈ ചെയ്തോക്ക എന്ത് പരീക്ഷണ ഇതെന്റെ മാപ്പിളയുംമക്കളും ആണ് അതൊണ്ട് പിന്നെ നല്ലതാണെങ്കിലും ചീത്ത കുറ്റണെങ്കിലും മിണ്ടാതെ തിന്ന് പൊയ്ക്കോളും
ഏതായാലും ഉപ്പും മുളകും ഒന്നും ഏറാനാ
ഏയ് അങ്ങനത്തെ ഏറെലൊന്നും ല്ലൊന്നും ഉണ്ടാവുല ചെലപ്പോ എട്ട് നല്ല പൊട്ടി കരിഞ്ഞ് ആകെ ചെയ്ത.. ണ്ടാവും നടകത്തില്ല വീട്ട് വക്കോളൂ
നൽകുങ്ങലെ
ത് ഇപ്പോളൊന്നും പറീല്ല ങ്ങെന അപൂർവത്തിലൊക്കെ പാളി പോവലുള്ളൂ ഞാൻ ബോസും ഞാൻ റൊട്ടിയും അങ്ങനത്തെക്കെ ഇണ്ടാക്കലുണ്ട് അപ്പളൊന്നും പാളിട്ടില്ല ഉം
ന്റെ അനിയത്തി നല്ലോ കുക്കയ്യും പക്ഷെ എനിക്ക് പൊതുവെ ഇഷ്ടല്ല അയിനൊന്നും
ഏഹ്
അനിയത്തി കുക്കയും അനിത്തിന്റെ ഹസ്ബൻഡ് അടിപൊളിയി കുക്കയ്യും അനിയത്തിന്റെ ഹസ്ബൻഡ ഒക്കെെരെങ്കി പെരേല് എന്തൊരു പരിപാടി ഉണ്ടെങ്കിലും.. ബിരിയാണിക്ക വെക്കും
ആ ഇന്റെ കാക്ക കുക്കക്കെ ചെയ്യൂട്ടോ ബിരിയാണക്കെ വച്ച വരും വല ഫങ്ഷൻ ഒക്കെണ്ടെങ്കിൽ ബിരിയാണ ഒക്കെവച്ചുരും.
അതെ അതെ അങ്ങനെ ഞാ പർന്നെ അതേപോലെ തന്നെ സത്യ പർഞ്ഞ ബിരിയാണി പോലുണ്ടാക്കാനറിയില്ല
യേഹ് ഹ് ഹ് യാവർത്താനം കേട്ടോനക്ക് തോന്നിയേക്കണം അത ഞാൻ ചെയ്യ
ഹ്ഹഹ്ഹ അത് പിന്നെ പറയണ്ട അറിയെങ്കിൽ അറിയാന്നല്ലെ പറയത്തുള്ളൂ
അത്രയേ പറയാൻ പറ്റുള്ളൂ പിന്നെ നമ്മള് നമ്മളെ താത്താൻ പാടില്ലേ അപ്പൊ നമ്മളെ നമ്മള തന്നെ പൊക്കി അടിക്ക
അത്
പിന്നെ വേറെ ആരും പൊക്കൂല സാർ കേട്ടോ പിന്നെങ്ങളെന്തേലും ജോലി ചെയ്യണ്ടോ?
ജോലി ചെയ്യണ്ട് ഇവിടെ കടക്ക വിച്ചതാ മറ്റേ പൊതപ്പ് പിരിച്ചത് കട്ടില് മേല്
മനസ്സിലായില്ല
കട്ടിൽമേൽ പുതപ്പ് വിരിക്കുന്നുണ്ട് അത് ജോലി ചെയ്യുന്നത്
ആഹ് ആ ജോലി ചെയ്യണ്ട്
ആഹ്
ഇല്ലാത്ത ജോലിയൊന്നുംങ്ങെക്കില്ലലേ
അല്ലാത്തെ ജോലികള് കിടക്കാ ഫോൺകാണ അങ്ങനെ വേറെ ജോലിയൊന്നുല്ല
ഏ അ ശരി പിന്നെ വേറെന്താ രാവിലെക്കെ എന്താണ്
രാവിലക്ക് ആക്കണം നൂൽപുട്ടൊക്കെ ഇണ്ടാക്കാ വിചാരിച്ചത് മടീണ്ടെങ്കിലാ പുട്ട ഉണ്ടാക്ക
ഏ ഹ് അത് ശരി പിന്ന അ അ
ക്ഷ് ഒരു മൂടാ കാര ഞാൻ നേരേക്ക് നീച്ചനെ പണി തീുന്നില്ലന്നുണ്ടെങ്കിൽ ഞാൻ അങ്ങനൊക്കെ ഉണ്ടാവും
ഏ ശരി
എങ്കിൽ പിന്നെ നൂൽപുട്ട് ചെറുനൂൽപ്പുട്ട് ചെറുപയർ കറിയണ് വിചാരിച്ചത് എനിക്ക് ഇഷ്ടണ് നല്ല ഭക്ഷണം ഉണ്ടാക്കി കയി ഇഷ്ടാണ് പക്ഷെ മടിയാണ്
ണ്ടാക്കാൻ മടിയാണല്ലേ
ഏ
രണ്ടും കൂടി നടക്കൂല ഉണ്ടാക്കാൻ മടിയും തിന്നും വേണം രണ്ടും കൂടി അല്ലേ പിന്നെ ഹോട്ടലക്ക് പോണോ എന്ന പിന്ന കുഴപ്പല്ല
അതാണ് ഏതായാലും നടക്കൂല്ല
അത് നടക്കൂല്ല അങ്ങനെ പോക്ക നമുക്ക അനാവശ്യയിട്ട് പൈസ വേണം
അതെ പക്ഷെ എനിക്കിഷ്ടം എനിക്ക് ഏറ്റവും ഇഷ്ട എപ്പോഴെങ്കിലും ഒക്ക പുറത്തകഷ്ണം എനിക്ക ഏറ്റവും ഇഷ്ടം ഞാൻണ്ടാക്കുന്ന ഭക്ഷണാണ് അല്ലെങ്കില് നമ്മടെ കുടുംബക്കാര്ണ്ടാക്കുന്ന ഭക്ഷണം എനക്ക് ഏറ്റവും ഇഷ്ടം നമ്മടെ വീട്ടിലെ ഭക്ഷണം എനിക്കിഷ്ടം
ഉം ഉം
പൊതുവെ അൽഫാം ഷവായ അതേപോലെ അങ്ങനത്തെ കാര്യങ്ങളൊന്നും എനക്കങ്ങ് വല്ല്യ ഇഷ്ടല്ല
ഏ
ഉബൂസ് ഇഷ്ടല്ല അൽഫമ ഇഷ്ടല്ല സവാ ഇഷ്ടല്ല ചവർമ്മ ഇഷ്ടല്ല ബർഗർ ഇഷ്ടല്ല
ഏ ഞാൻ ആദ്യയിട്ട് കേക്കാണല്ലോ ഇങ്ങനെ ഒരാളാ
ഇഷ്ടാണ്ക്ഷെ ഞാൻ കൈക്കുച്ചെറിയേ കഷ്ണംല്ലാതെ ക്ക് തോന്ന അങ്ങത്തെ ഭക്ഷണം കഴിക്കാൻന്നെ കഴയില്ല
ഉ് എനി പെരിലുണ്ടാക്കെണെക വല്യ ഫുഡ് ഇഷ്ടം അങ്ങനത്തെക്കെയാണ് ഇങ്ങത്തെ വീട്ടട്ട എത്ര ഇരുന്ന് കുട്ടി മുടങ്ങും
അതെ അതെ എല്ലാർക്കും അങ്ങനെയാണ് പക്ഷേ എന് ആഹ അങ്ങനെ എനിക്കിന്റെ അ്മാക്കൊന്നും പൊതുവോനന്നും ഇഷ്ടല്ല
ഏ എന്നാത് ബിരിയാണി നച്ചോറ് അങ്ങനത്തെൊന്നും പോവലട്ടാ ഇങ്ങനത്തെ സാധനങ്ങള് ശവായ അതേപോലെ തന്തൂർ ഞാൻ ഇണ്ടാക്കും ചെയ്യും
ജേച്ചോറ ആരൊക്കെ ഞാൻണ്ടാക്കസ്റ്റ്
ഏ ശരി അപ്പൊ എന്നായിക്കോട്ടെ ന പിന്നെ വിളിക്കണ്ട്
അ ശരി ഞാൻ വിളിച്ചാലോ അതോ